ആഹ കേൾക്കുന്നില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷം ഒന്നുല്ല
ആണോ പ്രത്യേകിച്ച് ഒന്നും വിശേഷങ്ങളൊന്നുമില്ലേ പണിയൊക്കെ കഴിഞ്ഞോ വീട്ടിലെ
പണിയൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ
ആണോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാ
ഇല്ലില്ല പിന്നെ ഒരാളൊള്ളേ ആൾ എൽ കെ ജിക്കാരനാണേ
എന്താണ് എൽ കെ ജിയാ
ആഹ അപ്പൊ ആൾക്ക് ഈ ഒരു ലൂസ് മോഷൻ പിഴട എന്നന്ന്
ആഹ് അപ്പൊ ഇന്ന് പറഞ്ഞയച്ചിട്ടില്ല അപ്പൊ ആളുണ്ടാവും വീട്ടിലല്ലേ
ഉണ്ട് ഉണ്ട് ഉണ്ട്
അപ്പൊ ഡോക്ടറെ കാണിച്ചില്ലേ
ആഹ ഇന്നലെ സ്കൂളിൽ പോയതായിരുന്നു രാവിലെ പോയപ്പോന്നും കൊഴപ്പൊല്ലായിരുന്നേ ഉച്ചയപ്പോത്തേനും ടീച്ചറെ വിളിച്ചു ഇതുപോലെ രണ്ട് പ്രാവിശ്യം പോയി അപ്പൊ ഞാൻ പിന്നെ പോയി കൂട്ടിക്കൊണ്ടുപോന്നു അങ്ങനെ പോയി ആശുപത്രിലും കാണിച്ചിട്ട് വന്നു കൊഴപ്പയില്ല ന്നാലും പിന്നെ ഇന്നും കൂടെ നോക്കിട്ട് വിടാന്നോർത്തു ആ ഭേദായി കുഴപ്പയില്ല ഭേദായി ഭേദായി ആ അത് കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ പാർട്ടി ഒണ്ടാരുന്നേ അപ്പൊ അവിടെ പോയി കൊറച്ച് കേ ക്കും അല്ലാതെ ബിരിയാണിയും പൊറോട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊറച്ച് കൊറച്ച് കഴിച്ചു
ആ അപ്പൊ അത് ഹെവി ആയി കുട്ടിക്ക് പറ്റീല ദെയിച്ചിട്ടുണ്ടാവില്ല
ആ ദെയി ച്ചിട്ടുണ്ടാവില്ല അതായിരിക്കും മ് വേറെ ആരുവില്ല ഞാനും ഹസ്ബെൻറും കുഞ്ഞും മാത്രം ആ പോയി പോയി
അയ് ശരി വേറെ ജോലി ഒന്നും ചെയ്യണില്ലെ ഇയാള്
കടയില് തയ്ക്കാൻ പോവുന്നുണ്ടേ
ആ ഇപ്പൊ മോനുണ്ടായതു കൊണ്ട് ലീവ് എടുത്തതാ
അതെ അതെ ഇങ്ങനെ ഉള്ളപ്പോ പോവുള്ളു
ഉം അയ് ശരി പോയിട്ടില്ലെല് കൊഴപ്പൊന്നില്ല ലീവെടു ത്താ കൊഴപ്പൊന്നുയില്ല വീട്ട്ന്ന് ചെയ് തീർക്ക്ണ്ടാവല്ലെ
ലീവെടുത്താ കൊഴപ്പുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് തീരേണ്ട വർ ക്ക് തീരുവേലല്ലോ പിന്നെ വയ്യാതെ കുഞ്ഞിനൊക്കെ വയ്യാതാവുമ്പം പിന്നെ ഒന്നും പറയത്തില്ല
വീട്ടില് മെഷീനില്ലേ അപ്പൊ വേണങ്കി വീട്ടിൽ വെച്ചിട്ടും ചെയ്തു ചെയ്തൂടെ അയ് ശരി ആ ആ ആ പിന്നെന്ന് രാവിലെ അപ്പ എന്താ ഫുഡൊക്കെ ഇണ്ടായിര്ന്ന് ഇണ്ടാക്കിയത്
രാവിലെ ഇവന് വയ്യഞ്ഞോണ്ട് ഇച്ചിരി അവല് മാത്രം നനച്ചു കൊടുത്തു ഇവനെ
ആ അയ്ശരി അപ്പൊ നിങ്ങളും അതാ കഴിച്ച് ആ അപ്പൊ ബാക്കിൾ ആ ആ അത് കഴിച്ച് പിന്നെ നി ഉച്ചക്ക് എന്താ ഫുഡ് അപ്പൊ
ഉച്ചക്ക് വേ ചോറ് വെച്ചിട്ടുണ്ട് ഇച്ചിരി അവിയല് പോലെ പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞിട്ട് വെച്ച അതാവുമ്പോ എണ്ണ ഒന്നും ഒഴിക്കേണ്ടല്ലോ
ആ അയ് ശരിയാ നി വയറൊന്ന് ശരിയാവണത് വരെ നല്ലതും നല്ല അങ്ങനെയള്ളതൊന്നും കൊടുക്കാതിരിക്ക നല്ലത് ഫുഡിലോ ഫുഡൊക്കെണെങ്കിലും നല്ലത് കഞ്ഞിയൊക്കെ കൊടുക്കലാണ് പക്ഷെ കുട്ടികൾക്ക് പഴകഞ്ഞിയൊക്കെ കുടിക്കാൻ ചെലപ്പം മടിയാവും
കഞ്ഞി ഇവന് ഇഷ്ട പക്ഷെ വൈന്നേരം കഞ്ഞി ആ കൊടുത്തെ ഇന്നലെ കഞ്ഞിയാ കൊടുത്തെ അപ്പൊ ഇന്ന് ഉച്ചക്കും കൂടെ കൊടുത്താൽ ചെലപ്പം ഇഷ്ടപ്പെട പിന്നെ വൈട്ടും കഴിക്കാണ്ടാവും ആ അതുകൊണ്ട് പിന്നെ ചോറാക്കി വെച്ചു ഈ കഞ്ഞിവെള്ളവൊക്കെ കൊടുത്താമതിലോ ഇവര് മൂന്നര ആവുമ്പോ വരും ആ സമയത്ത് വരും
ആ ശെരി അവിടെ അട്ത്തന്നെയാ
ആ ഇവിടെ അടുത്ത് തന്നെ
മ് അപ്പൊ പിന്നെ കൊഴപ്പില്ല പിന്നെ വന്നാ അതുകൊണ്ട് പിന്നെ ബോറ് ആ ത് ബോറടിയൊന്നൂല്ല ജോലിക്ക്ങ്ങനെ പോണതുകൊണ്ട് അവിടെ ങ്ങളെ സമയം പോയ്ക്കോളും പി പിന്നെ എല്ലാരും വീട്ട്ലെത്തുമ്പക്ക് അമ്മക്കും വീട്ട്ലെത്താ ല്ലെ
ചെയ്യാം വന്നാലും പണിയുണ്ടല്ലോ
രാവിലെ എത്രെ മണിക്ക് പോവും എ ട്ട്‌രാവുമ്പം അപ്പോഴൊക്കിന് ചോറും എല്ലതും ആക്കീട്ടാ പോവാ
തിന്നാേല്ലോ ആ കൂടെ എല്ലാം ഉണ്ടാക്കി എനിക്കും കൊണ്ട് പോണം ഇവനും കൊണ്ട് പോണം
ആഹ് ഏട്ടൻ വന്ന് കഴിക്ക്ണ്ടാവുലേ
ആഹ് വന്ന് കഴിക്കും ഉച്ചയ്ക്ക് വരത്തില്ല വൈകിട്ടേ വെരുവൊള്ളൂ ഉച്ചയ്ക്ക് കടേന്ന് കഴിക്കും ഇവിടെ അട്ത്ത് തന്നെയാ വണ്ടി ഓടിയ്ക്കുവാ
അത് ശെരി അപ്പൊ പിന്നെ കടേന്ന് കഴിക്കാ ചെയ്യ ഉച്ചക്ക്
ആഹ് എന്നും ഉച്ചയ്ക്ക് ഇല്ലല്ല വന്ന അങ്ങനെ കഴിക്കാറി ഇല്ലാ
ആഹ് അത് ശെരി ആഹ് ആഹ് ആഹ് പിന്നേ വേറെന്തൊ ക്കേ പൊറത്തൊന്നും പോക്കില്ലാ പൊറത്തൊക്കെ പോവാറ്ണ്ടാ?
പൊറത്ത് ശനി ഞായറും അവധിയാണല്ലോ അപ്പ എവിടേലും ഒക്കെ പോവും ഞായറാഴ്‌ച്ചേ ഒള്ളു ഞായറാഴ്ച്ച മാത്രേ ഏട്ടന് പണിയില്ലാത്തൊള്ളു
ആഹ് വണ്ടി ഇള്ളതോണ്ട് അങ്ങനെ പൂവ്ണ്ടാവും
ആഹ് അതെ അതെ
ദൂരം വയ്ക്കൊക്കെ പോവാ
ദൂരെ അങ്ങെനെ തന്നെ പോകാറില്ലാ ഫാമിലി ആയിട്ട് എല്ലാരൂടെ പോകുമ്പം പോവും
ആഹ് അത് ശെരി പക്ഷെ അമ്മള്ങ്ങെനെ എടെക്ക് പോണതൊ ക്കെ നല്ലൊര് മനസ്സിന് നല്ലൊരു സുഖാലെ അങ്ങനൊക്കെ പോണത് യാത്ര ചെയ്താ ചെയ്ത് കയ്ഞ്ഞിട്ട്ണ്ടെങ്കി
ന്നൊന്നു ഇല്ല വെളീൽ ചുമ്മാ എറെങ്ങീട്ട് വെരുമ്പഴുവേ
അതെ അതെ ഒരു ഒരു സമാധാനം നമ്മടെ മൈൻന്റൊക്കെ ഒന്ന് ഫ്രീ ആയി ഒരു. ഒരു എന്തൊക്കെയോ ഒരു സുഖാണ് മനസ്സിന് സ്ട്രെസ്സൊക് ക്കൊന്ന് കൊറഞ്ഞ് അല്ലെ ഒരുപാട് നല്ലതാണ് അങ്ങനെ പോണത്. ക്ക് പോണം പക്ഷേ നമ്മള് പോവാൻ തൊടങ്ങി അങ്ങനെ എപ്പോയൊക്കെ ഇടക്കൊക്കെ പോയിക്കോളും തീരെ പോവാതായിക്കഴിഞ്ഞാല് എവിടെയും പോ പോവാൻ മടിയാവും.
ആഹ് ഇവിടെ പക്ഷേ സമയുണ്ടെങ്കി കൊണ്ടു പോവും. ചെലപ്പോ ഞായറാഴ്ച ദിവസം ഓട്ടോ ഒക്കെ കാണുവേ. അപ്പൊ ആരേലും പറഞ്ഞ വെച്ചേക്കുന്ന ഓട്ടോ ഒക്കെ പോകും എടയ്ക്ക് ബസ്സും കൊണ്ടൊക്കെ പോകാറുണ്ട്. പ്പം എന്തേലും കല്ല്യാണമോ അങ്ങനെയൊക്കെ വരുമ്പോ.
സിവസ്വണ്ടാക്കല്ലേ.
ആഹ് അതുകൊണ്ടങ്ങനെ ചെല സമയത്തെ സമയം കിട്ടാറുള്ളൂ സമയ ഉള്ളപ്പോ.
അഹ് ആഹ് ചെല
പിന്നെ നമ്മള് എല്ലാ ദിവസം പോകുന്നോണ്ട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ. ശനി ഞായറു ഒക്കെ അല്ലേ അതുകൊണ്ട്.
അതെ അതെ അത് ശരിയാ ആഹ് അയ്ശരി. പൊർല്ല പൊർത്തു പോയി ഫുഡൊക്കെ കഴിക്കോ?
ആഹ് കഴിക്കും കഴിക്കും അത് ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ചെലപ്പോ ഒന്നും വെക്കത് ത്തില്ല രാവിലെ പോവും.
ആഹ് എല്ലാഴ്ചതന്നെ എങ്ങനെ പോകും.
എല്ലാഴ്ച്ചിം അതാ ഞാൻ പറഞ്ഞു എല്ലാ ആഴ്ച്ചിം അങ്ങനെ പറ്റത്തില്ലല്ലോ പോ
ആഹ് പോന്ന ദിവസങ്ങളില്. അത് ശരി എന്താ എൻ ആ എന്താ. കൂടുതല് കഴിക്കാറ്?
കൂടുതല് ബിരിയാണി ആയിരിക്കും. ബിരിയാണി അങ്ങനെ എപ്പോഴും വീട്ടിൽന്ന് ഉണ്ടാക്കാറില്ല. മന്തിയും വല്ല അത് മന്തിക്ക് എല്ലാ കൊഴപ്പന്ന് വെച്ചാ ഇവൻ കഴിക്കാറില്ല ഇവന് മന്തി ഇഷ്ടല്ല
അല്ല ബിരിയാണി വീട്ടിലിണ്ടാക്കാറില്ല
എപ്പോഴും ഉണ്ടാക്കാറില്ല
അറി ഉണ്ടാക്കനറിയില്ലേ
തായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാം
ആഹ പിന്നെ
യിട്ടുള്ള
ഉം എ എന്തോ റേഞ്ചിന്റെ ഇഷ്യുണ്ട് തോന്നുണ്ടു ഒന്ന് മാറിന്ന് സംസാരിക്കുവോ ഉം അത് ശരി മിക്സഡ എന്താണ് മിക്സഡായിട്ടുള്ള ബിരിയാണി
ആ അപ്പം അതാ എങ്ങനെ എല്ലാ ഇതൊന്നും ഉണ്ടാക്കാ ക്കറില്ല ഇടക്ക് ഞായറാഴ്ചൊക്കെ വീട്ടിൽ ഇരിക്കുവാണേ ഉണ്ടാക്കും അത്രേ ഉള്ളൂ
ആഹ അത് ശെരി ആ ആ് നമ്മള് വീട് വീട്ടില്ണ്ടാക്കും ചെയ്യും വാങ്ങും ചെയ്യാറുണ്ട് ട്ടോ മിക്സഡായിട്ടാണ് ഇവിടൊക്കെ ബിരിയാണി വെക്കുക നമ്മുടെ വീട്ടിലുണ്ടാക്ക്‌യാലും കുഴപ്പൊന്നുമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് മന്തി ഉണ്ടാക്കും കഫ്സ ണ്ടാക്കും കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും അങ്ങനെയല്ലേ എല്ലാ ഫുഡും ഒരു വിധതൊക്കെ എല്ലതും നമ്മളിണ്ടാക്കി നോക്കാറുണ്ട് കുട്ടികൾക്ക് എടക്കൊക്കെങ്ങനെ സ്പെഷ്യല് വേണം അപ്പൊ അവർക്ക് വീട്ട്ത്തെ ഫുഡ് മാത്രം കഴിക്കുമ്പോ അവർക്കത് രണ്ടു ദിവ സായി കഴിഞ്ഞാ അവർക്ക് പിന്ന ചിക്കൻ വേണം ഇന്ന് ചിക്കൻ മതിട്ടോ അത് വെച്ച മതിട്ടോന്നോ ആദ്യം തന്നെ അങ്ങോട്ട് പറയും പിന്നെ ചോറൊക്കെ കൊടുത്തൂന്നുണ്ടെങ്കിൽ ക്ക് വേണ്ടന്നെ ആദ്യം തന്നെ ടു അവർക്ക് വേണ്ടാന്നേ ആദ്യം പറയും എന്താണ്ന്ന് ചോദിച്ചിട്ടാണ് സ്കൂൾ വിട്ട് വരുമ്പോ തന്നെ ചോദ്യം ഫസ്റ്റ് ചോദ്യം എന്താന്ന് മ്മ കഴിക്കാനെന്ന അപ്പൊ ചോറാണെന്ന് പറഞ്ഞാൽ ഇൻക്ക് വേണ്ടന്നാദ്യം പറയാ. സ്പെഷ്യലാണെന്ന് പറഞ്ഞാല് മുഖത്ത് വരണൊരു സന്തോഷ ണ്ട് ഭയങ്കര സന്തോഷാണ് ആ ഫു- വേറെ സ്പെഷ്യൽ എന്തേലുണ്ടാക്കീക്കാണ് ന്നൊക്കെ പറയും ഉം എല്ലാർക്കും ഇതേട്ടോ നമ്മക്ക് ക്കും അങ്ങൻ തന്നേണ് രണ്ട സെക്കങ്ങനെ സാധ ഒക്കെ കഴച്ചഴിഞ്ഞാൽ ഇടക്കെന്തെലും സ്പെഷ്യലി കഴിക്കണംന്നൊക്കെ തോന്നു കിട്ടിയാ കൊള്ളാംന്ന് തോന്നും അതെന്താണ് ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും എല്ലതും വാങ്ങാൻ കിട്ടാണ്ടല്ലോ പണ്ടത്തെ പോലെല്ലല്ലോ എന്ത് വേണെങ്കിലും ണ്ടാക്കാനും അറിയാ ൻ അറിയണം അറിയണം ന്നില്ല്യ യൂട്യൂബ്ണ്ടല്ലോ ഗുരു യൂട്യൂബോക്കി ക്കിട്ടിണ്ടാക്കാലോ അപ്പൊ പിന്നെ ഇണ്ടാക്കാൻ മടീല്ല്യാ മടി അപ്പൊ മ്മക്ക് കഴിക്കണംന്നാവുമ്പോ നമുക്ക് മടി ഉണ്ടാവൂല
ശരിയ ശരിയാ ഇവിടെ എൻ്റെ ഹസ്ബൻ്റങ്ങനെ പുതിയ പുതിയ റെസിപ്പി ഒക്കെ ട്രൈ ചെയ്യുന്ന ആളെ എന്റെ ഹസ്ബൻറാ
ആ ശെരി ആഹ ആ ആഹ
സണ്ടേൊക്കെ എന്തേലും റെസിപ്പി കണ്ടുവെച്ച് സാധന എല്ലാം മേടിച്ചോണ്ടന്ന് തന്നെ ഉണ്ടാക്കിക്കൊളും
പക്ഷെ അത് രസാലേ അങ്ങനെണ്ടാക്കിട്ടൊക്കെ കഴിക്കുമ്പോ എല്ലാരും കൂടിർന്ന് കഴിക്കുമ്പോ രസാലേ അവരുണ്ടാക്കിട്ട് അത് ടേസ്റ്റ് ണ്ട്ന്നൊക്കെ പറയുമ്പോ അവർക്കും അതൊരു സന്തോഷം ഉണ്ടാക്കിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ അതെ വേറരു തന്നേണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവര് ടേസ്റ്റ് ഉണ്ട്ന്ന് പറയണത് കേൾക്കാന് ഒരു കൂടുതൽ സന്തോഷാണ് ഏഹ് നമ്മൾ ണ്ടാക്കി കൊടുക്കുമ്പോ മറ്റുള്ളവരയ്നെ കുറിച്ച് അഭിപ്രായം പറയണത് കേൾക്കുമ്പോളേ എല്ലാർക്കും അത് നല്ലത് കേക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം ഞാനും ആദ്യൊക്കെ നല്ലോണം. യൂട്യൂബിലൊക്കെ നോക്കിട്ട്. ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ എന്നാ കൊറവാ. ഇപ്പൊ ഒരു മ കൊറച്ച് മടി പിടിച്ചിക്ക്ണ്
അരിവ് ആ അല്ലേലു ആദ്യ ഒള്ളേ ആ ഒരിത് പിന്നെ കാണ്കേല. ചെലെ ഒരു ടൈമിലെല്ലാം. നമ്മക്കിങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഒണ്ടാക്കാനൊക്കെ ഇഷ്ടായിരിക്കും. അങ്ങനെ തീർന്ന് ർന്ന് തീർന്ന് എല്ലാം ആക്കി കഴിയുമ്പത്തേനും പിന്നെ നമുക്കൊരു മടിയാ
അതെ അതെ അതെ അതെ പിന്നെ മടി ഇപ്പൊ മ ടിയായി ആദ്യ എല്ലതുണ്ടാക്കീന്ന്. ഓരോന്നോരോന്ന് റെസിപ്പീസൊക്കെ കണ്ട് പിടിച്ച്. ഭയങ്ക താല്പര്യത്തോടെ പലതും ട്രൈ ചെയ്തീന്ന് ഇപ്പെന്താന്നറീല ഭയങ്കര മടിയായിരിക്ക്ണ്, ണ്ടാക്കാ ണ്ടാക്കാനൊക്കെയ്, ഏ എ പി
അറിയാവന്നോണ്ട ഇപ്പൊ അങ്ങനൊണ്ടാക്കിയൊണ്ടാക്കിയ
അതെ അതെ അതെ അറിയാതായി ആഹ് എന്നാ ഓക്കേട്ടോ ശേരി
ആഹ് ശരി ശരി